ഹലോ
കേൾക്കാണ്ടോ
ആ കേൾക്ക്‌ണ്ട് എന്താ പാട് സുഖല്ലേ
സുഖാണ് എന്താങ്ങള വിശേഷം
സുഖാണ് ഇങ്ങനെ പോണ് കൊഴപ്പന്നും ഇല്ല ആ ഫുഡ്‌ കഴിച്ച് കഴിച്ചു കഴിച്ചു കഴിച്ച്
ആ എന്തായിരുന്നു ഇന്ന് സ്പെ സ്പെഷ്യൽ
ബിരിയാണിയൊ
ചിക്കൻ ബിരി
കേൾക്കാനില്ലേ റേഞ്ച്‌ ഇല്ലാന്ന്തോന്നുണ് ട്ടോ
എനിക്ക് കേൾക്ക്‌ണ്ടല്ലോ
ആ അതിന്റെ ഇടക്ക് പ്പ ഒന്ന് കട്ടായി കട്ടായി പോയ പോലെ വോയിസേ
ആ ആ ആ ബിരിയാണി ആയിരുന്നു സ്പെഷ്യല് ഫുഡ് കഴിച്ച് പിന്നെ ചെറിയ ചെറിയ കുട്ടിയുണ്ട് അപ്പൊ അവനെ വേ ഒർക്കാൻ വേണ്ടീട്ടേ ഫുഡ്കഴിച്ച് കാണ്ട് വന്നവിടെ നിസ് ചാരൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കെടുക്കാണ്
ആ അയ്ശരി എന്താ പിന്നെ
എന്താ കഴിച്ച് നീ
ഞാൻ ചോറ് തൈരും വഴതണങ്ങ വെച്ചിട്ടുള്ളരു കറിയും വഴുതനങ്ങ വഴുതനങ്ങ പൊരിച്ചിട്ട് തൈരി ഹീ ബം രാന്ന് പറയോ നമ്മൾ റീൽസ് ഒക്കെ കണ്ടിട്ട് ആ ഈ വഴതന്നങ്ങേ വട്ടത്തില് വട്ടത്തില് നമ്മള് സ്ലൈ സീണ മാതിരി മുറിച്ച ട്ടെ അതിന് മസാല തേക്ക ഈ മുളകും പൊടി നമ്മള് സാദാ പൊരിക്കില്ലേ അത് മതിരി പൊരിച്ചിട്ട് തൈരില് ഒരു തില് തൈര് എടുത്തിട്ട് അതില് കുറച്ച് ചുപ്പൂട്ട് അല്ലങ്ക കുറച്ച് വെള്ളട്ട് ഓ ഇച്ചിരി ലൂസ് കുറച്ച് ലൂസാക്കി ടി തൈര് ഈ വയുതനങ്ങ പൊരിച്ചത് കൂടിയിട്ടിട്ട് തൂമിക്ക ച എണ്ണ ഒഴിച്ച് കടുകും കടുകിടില്ലാന്ന് തോന്നുന്നു ഉണക്ക് ഉണക്കമുളകും ചെറിയ ചൊ വന്നുള്ളി ചെറുതാക്കിയരിഞ്ഞതും കൂടിയിട്ടിട്ട് തൂമിക്ക
ആ ആ ആ എന്ത സ്വന്തമാവൂലേ
അത് രസാ അത് മാത്രം കൂട്ടി കഴിക്കാൻ രസാ നമ്മളിങ്ങനെ സിംമ്പിളായിട്ട് പുറത് തൊക്കെ നിക്കണാരിക്കും
ആ ആ ആ ആ ശരി ശരി എന്ന ആ ആ ആ ആ ആ പിന്നെ കുടിക്കല്യാണം കഴിഞ്ഞതല്ലേ
അല്ലെ കല്യാണം കഴിഞ്ഞ് ഇല്യ
ഇല്യല്ല ആ ശരി സ്റ്റുഡ വ
ആ ഞാൻ പഠിക്കയാണ്
ആ അത് ശര് ശെരി പഠിക്കണല്ലേ എന്തിനാ പഠിക്കണേ ആ
ഞാന് ഒക്കെ പേർസണൽ കരാർ പറഞ്ഞൊരു കോഴ്സ്ണ്ട് അത് പഠിക്കാ
ആ ആ പ് ആ പ്ലസ് ടു കഴഞ്ഞിട്ടെടുത്തതാണ്
പ്ലസ്ടു കഴിഞ്ഞിട്ടെടുത്തതാ
ആ ആ ഇപ്പ എത്ര വർഷായി
നാല് വർഷത്തേയാണ് ഞാനിപ്പ മൂന്നാമത്തെ വർഷം
ആ മാഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞ് ജോലി ആവുവല്ലോ ഹലോ
ആ ര ഒരു ഒന്നര വർഷം കയിഞ്ഞു ഞാൻ ആ ഒന്നര വർഷമായി ഇന്റേൺഷിപ് അപ്പം കൂടി കൂടിയിട്ട്-
ആ ആ ആ വീട്ടിലാരൊക്കെ ഇണ്ട്-
വീട്ടില് ഇപ്പ അമ്മ അനിയൻ അനിയത്തി-
ആ ആ ആ പിന്നെന്നു- മഴൊക്കെണ്ടൊ അവിടെ-
ഞാ ഇവിടെ മഴ ഒന്ന് കാണുംപ അപ്പ തന്നെ പോവും. ഒന്ന് മഴ പെയ്യുമ്പോ കേൾക്കുമ്പോടെ വെള്ളപ്പൊക്കം മാതിരി അങ്ങനെല്ല ഞാൻ തമിഴ്നാട്ടിലാണേ ഇവടെ പറഞ്ഞേഞ്ഞാല് എടക്കൊന്ന് പെയ്യും. എന്നിട്ട് ആ ആകെ നമ്മളെ നാട്ടില് പെയ്യ്ണ പോലൊന്നും ആയിരിക്കില്ല്യ ഒന്നങ്ങട്ട് പെയ്യുമ്പക്കൽക്കും ആകെ വെള്ളം പൊങ്ങി റോ ട്ട്ലൊക്കെ വെള്ളം പൊങ്ങി ഓവറായിട്ടല്ല ന്നാലും നമ്മൾ നാട്ടിലിങ്ങനെ കൊറേ നേരം പെയ്തെഴിഞ്ഞാല് ഇങ്ങനൊന്ന്ണ്ടാവില്ല്യല്ലോ
അതെ അതെ അതെ അതന്നെ അതന്നെ. ആ തമിഴ്നാട്ടിൽ നിന്ന് പഠിക്കാവുലേ
ആഹ്
ആഹ് ശെരി ആ ആ ആ ആ. ഉം പിന്ന വേറെന്തൊക്കെ എന്താ കൂടുതല് ഇഷ്ടപ്പെട്ട ഡ്രസ്സേതാ?
ഡ്രസ്സ് അങ്ങനൊക്കെ ചോയിച്ചാല്
ചുരിദാറാണോ ഷോ ഷോ ഷോ ഷോർട്ട് ടോപ്പ്ളള
ഞാാന അങ്ങനെ ഷോ ഷോർട്ടോപ്പോള ഇടല്. ഷോർട്ട്ടോപ്പും ജീൻസും അങ്ങനെ ഇടല്. ചുറുദാർ ഇഷ്ട്ടാണ് പക്ഷെ പുറത്ത് പോകുമ്പോ അങ്ങനൊന്നും ഇടില്ല. കല്യാണങ്ങൾക്ക് ഇട പിന്നെപ്പോ ക്ലാസ്സിന് ഇട. ഇങ്ങൾ ഇങ്ങളെങ്ങനെ ഡ്രസ്സ്
ഞാന് അതൊ ചുരിദാറും ഷോർട്ട് ഡ്രസ്സ് അങ്ങനത്തൊക്കെ തന്നെ.
ഒരാളാ
എല്ലാ മൂന്നാൾണ്ട്.
ആഹ്
ആഹ് പിന്നെ ഉം. ഉം.
പിന്നെന്താ എന്താ ഇഷ്ടപ്പെട്ട ഹോബിചെയ്യാൻ
ടൂറോയിര്ന്ന് അതിൻ്റെ ഷീ
എവിടക്കൊക്കെ ട്രാവൽ ചെയ്യാന ഇഷ്ടണോ? പുറത്തക്ക് പോയിട്ടുണ്ടോ ഇന്റർനാഷണൽ ആയിട്ട്-
ഇന്റർനാഷണൽ ആയിട്ട് പോയിട്ടില്ല്യാ-
ആഹ് ആയട്ട് അങ്ങനെ പോവായി- റ്റ് ഇഷ്ട ആഗ്രഹള്ള സ്ഥലം ഏതാ?
അതു ബായി- ഏ ദുബൈക്കോപോവാൻ പൂതിൻഡ് പിന്ന അനക്ക് അധ് ഇഷ്ടാ-
ഞാന് എനിക്ക് സി
സിറ്റ്സർലൻഡിങ്ങില അവിടെല്ലെ രസം ആ പോയിക്കണ
ദുബായി പോയിട്ടുണ്ട് ഞാന് ഞാൻ മാമ്മ കൊണ്ടോയി ട്ട്ണ്ട് അങ്ങനെ
ആര് എങ്ങനെ
അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന സമയത്ത്
ആഹ് ആ ഉപ്പാന്റെ കൂടെ പോയിരുന്നാവല്ലേ മാ ആഹ് ആഹ് ആഹ് മാമ തന്റെ മ്മാന്റെ ആങ്ങളല്ലെ
ആ അതെ അതെ
ആ ആ എങ്ങനെണ്ട് ദുബായ് ദുബായ് എങ്ങനൊണ്ട് നിൻ്റെ ആങ്ങള പറിന്ന് ദുബായ് അടിപൊളിയാന്നറിയും
ദുബായ ഞാ ദുബായി അടിപൊളിയാണ് ഞമ്മള് പിന്നെ അഞ്ചാം ക്ലാസി പഠിക്കുമ്പോ പോയതല്ലേ
ആഹ് അപ്പോ പുരോഗമനം ഒന്നും
പുരോഗമനം അതെ ഞാൻ അഞ്ചു പഠിച്ച് കഴിഞ്ഞിട്ട് ഇപ്പ എത്ര വർഷമായി ഇക്ക്‌ സ്വിറ്റ്സർലാൻഡ് പിന്നെ കുറച്ചു കൂടി അഡ്വെൻചറാ യിട്ട് പിടിക്കാച്ചാല് അന്റാർട്ടിക്ക
ആ വലിയ വല്യ മോഹങ്ങളല്ല കൊച്ചു കൊച്ചു മോഹങ്ങളൊന്നുമല്ലല്ല
അല്ല നമ്മൾ വലിയ വലിയ മോഹങ്ങൾ പിടിച്ചാല അതിന്റെ അടുത്തേക്കെങ്കില നമുക്ക് എത്താൻ
ശെരിയാണ് ശരിയാണ് അതെ ഏർ പിന്നെ വീട്ടില് വീട്ടില് ചെടികളൊക്കെ ഉണ്ടോ
ചെടികളൊക്കെ അത്യാവശ്യം ഇണ്ടായിർന്നു നമ നല്ല നോക്കിയിർന്ന് ചെടികളൊക്കെ പിന്നെ ഇമ്മ ഈ അരങ്ങടിക്കുന്ന പരിപാടി ക്കെ ചെയ്യാൻതുടങ്ങി അരെങ്ങ്അറിയോ ആ ഇന്റെ ഫ്രണ്ട്സിന് അറിയില്ല ആരങ്ങ്എന്താന്ന് ഈ നബിദിൻ കാര്യങ്ങൾക്കൊക്കെ ഈ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ആക്കില്ലേ ഒരു തുണി മറ്റരു ത്രികോണം ഷേപ്പിൽ ഇങ്ങനെ അ കട്ട് പേപ്പർ കട്ട്സ് ഒക്കെ മാതിരി ഒരു സാധനം അത് തുണിയമേ അതൊരു സംഭവ ഡെക്കറേറ്റ് ചെയ്യണ പോലത് ഒരു സംഭവം ആ അതടിക്കണ പരിപാടില്ലേ അപ്പൊ പിന്നെ ഉമ്മ ചെടി ഒന്നും നോക്ക
ആ അടിക്കണ്ട ആ ആ അടി
ക്യാ മിഷീനെ അതിങ്ങനെ അടിച്ചിട്ടിങ്ങനെ വീട്ടിലിര്ന്നിട്ട് വർ ഫ്രം ഹ
ആ അതെ അതെ അതെ എന്നോട്ട ക്യാഷ് ഇണ്ടാക്കിയമ്മ
ആ ഉമ അതായിട്ട് ക്യാഷ് ഇണ്ട ആക്കും ഉമ്മ അതിട്ട് പതിനായിരംക്കെ ഒരു മാസം പതിനായിരം പന്ത്രണ്ടായിരം ഒക്കെ ആക്കും അതിനായിട്ടിരിക്കണം എല്ലാണ്ട് കിട്ടില്ല നമ്മളയ്നായി അയിനായിട്ടിരുന്ന്
ഇത്ര പണിയൊക്കെ വേം കഴച്ചുകാണ്ട് ചെയ്യലും
ആ വീട്ടത്തെ പണി പിന്നെ ഞാനുള്ളപ്പോ ഞാനൻ ഉണ്ടാവും പിന്നെ എന്റെ അനിയത്തി ഉണ്ടാവും
അ അ അ
അതിന് മാത്രം ഒന്നും അങ്ങനല്ല പെട്ടെന്ന് അങ്ങെ തീർത്തിട്ട് പിന്നെ തും അങ്ങട്ട്ഇരിക്ക എല്ലാരും ഇതും ഹെൽപ്പ് ചെയ ആയിരിക്കും
അതെ അനിയത്തി ക അനിയത്തി ചേർതഎങ്ങനെയാ പഠിക്കണം ആ പ്ലറ്റു അ അ അ
ഇങ്ങനെ അപ്പ അതിങ്ങ് അമ്മ ആയപ്പം ഏയ് കല്യാണംന്ന് ആവാനായി കല്യാണം മ് ഞാൻ എക്ക് ഇനീ വർഷങ്ങൾ കെടക്ക് പഠിപ്പ് കഴിഞ്ഞ് ജോലി കേറീം
എ ആഹ് ജോലിക്കാര തന്നെ കെട്ടിക്കോ ഓ
ജോലിക്ക് കേറിയതിനു ശേഷേ നോക്കൊക്കെ ചെയ്യെ ഒള്ളൂ ഉം അങ്ങനെ
ഉം ഉം
അപ്പൊ എന്താ പറയാ നമ്മള് എന്ത് പറഞ്ഞേന്നാ അരങ്ങ് ആ അരങ്ങടിക്കാൻ കേറി നിന്നപ്പം പിന്നെ ചെടിയൊക്കെ അങ്ങണ്ട് ഇല്യാണ്ടായി. ചെടീമ്മ പൂ ന്നു പോന്നോ
പ്പൊളും മനസ്സിലായിട്ടില്ല അരങ്ങന തഞ്ഞാണ് സംഭവം പ്പ്ളോ ഏ ഒര് എന്താ ഉദ്ദേശിക്കണേ ഏ എന്ത്
ഇപ്പ ഈത് ഫ്ളാഗ് അല്ല ഞാമ് ആഹ് ഇപ്പ ഞാൻ പറഞ്ഞരാ ഇപ്പ ഞമ്മള് പ് വേ വേൾഡ് കപ്പിന്റെ പരിപാടി നടക്ക്അല്ലേ അപ്പ ഇപ്പൊ മോ അവിടൊക്ക പോയി നോക്കിക്കയിനെ കാണില്ലേ ഈ ബ്രസീലിന്റെ ആണെന്നുണ്ടെങ്കിലും പച്ചേം മഞ്ഞേം ഒരു ആയല് കെട്ടിക്കാ വിചാരിക്ക ആയലെന്താ മനസ്സിലായോ അ അ അ അതെല്ലെ അല്ല ഇഞ്ഞി ഓരോടത്ത് ഓരോ ഭാഷേണങ്കില് അതിന്റെ മോളില് ഇങ്ങനെ ഏർ അയല് പോല്ത്തൊരു സാ അനം കിട്ടി ക്കേനു മോളിലിങ്ങനെ പച്ചക്കളറും മഞ്ഞ കളറിലുള്ള പീസസ് പേപ്പറേള് ഇങ്ങനെ ഒട്ടിച്ചെച്ച ക് ക്കണപോലത്തൊര് സംഭവം മനസ്സിലായ
അ അ അ മനസിലായി ഹി അ അ അ
വ് ഭാഗത്തൊക്ക ഇങ്ങനെ
ആഹ് എനിക്ക് മനസ്സിലേ അയിന്റെ പേരെന്ത് മാലേ എന്താ പറയോല മാലേ ആ
എ അങ്ങനെയൊക്ക പറയാം ഇതിനെ ഇതിനെന്ത് സംഭവച്ചേനെ ഇതിന്റെ തുണിയുടെ സംഭവാ അതാകുമ്പോ മുറിച്ചിട്ടു ആഹ് തുണി അല്ലരു ചാക്ക് പോലത്ത ഒരു സാധനം പെ പെട്ടെന്ന് കേറണ ഒരു സാധനം
ആഹ് ആ ആഹ് ആഹ് ആ
ഒരു നീണ്ട ഒരു ഷീറ്റായിരിക്കും അത് നമ്മളിങ്ങനെ ചിലത് ത്രി കോണ ഷേപ്പിലായിരിക്കും ചിലതീ റെക്ട്ടാങ്കിളിന്നേര്ക്കും അങ്ങനെ നമ്മൾ കട്ടെയ്യാ എന്നിട്ട് നമ്മൾ അടിക്കുക എന്നിട്ട നമ്മൾ മടക്കുക പാക്ക് ചെയ്യ
അതല്ലെടോ അത് ഇപ്പെ എങ്ങനെ ഓർഡർ വരേ
അതവിടൊരു അവിടെ അപ്പുറത്ത് അടുത്തെന്നെ ഒരു മ് ഒരാള് വീട ഇതിങ്ങനെ ചെയ്യ്ന്ന്ണ്ട് കൊറേ ഈ ലിവർ ഇങ്ങന വീട്ടില് വെറ്തെ ഇരുന്നിട്ട് ചെ ഇങ്ങനെ ജോലി ചെയ്യാൻ ആഗ്രഹാണ്ടാവ്ണ പെണ്ണ്ങ്ങൾ ഒക്കെ ഇണ്ടാവില്യേ ഓര്ക്കൊക്കെ കൊടുത്തി ഒരു അമ്പത് മീറ്ററിന് രണ്ട് രൂപ നാ നാലു രൂപയ്ക്ക് ആവും കിട്ടുക കിട്ട്ണണ്ടാവാ അപ്പൊമെനക്കെടണം ഇരിന്നിട്ട് ഞങ്ങളവടെ ഇപ്പൊ അങ്ങനെ കൊറേ പേര് അടുത്തന്നെ കേർണ ഇങ്ങനെ
അ അതെ അതെ തെ ചെയ്യുന്നതൊക്കെ നല്ലതന്നെ നമ്മുക്ക് ക്യാഷ് ഉണ്ടാക്കികൂടെ
ആഹ് അതന്നെ വെറുതെങ്ങെനെ ഇരിക്കുമ്പോ നമ്മക്ക് ഉമ്മാര് ചെയ്യുന്നത് ഉപ്പാക്ക് സഹായം പോലെ
അത അതെന്നെ അതന്നെ ആഹ ഇപ്പൊ വിദേശത്താ ആഹ അ അ അ അ ഓക്കെ ഡി ഓക്കെ ശരി ശരി മ് മ്